ആ
ഹലോ കേൾക്കാമോ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടാ
ആക കേൾക്കാൻപ റ്റ്ണ്ട്
എന്താ വിശേഷം
വിശേഷം എന്താ പ്രത്യേകിച്ചൊന്നുമില്ല സുഖമായിട്ട് പോണ്
ഉം ഇവിടെ നല്ല വിശേഷം ഞങ്ങള് വെക്കേഷൻ ആയിട്ട്ഒരു വൺ ഡേ ടൂറൊക്കെ കഴിഞ്ഞു
ഏ വൺ ഡേ ടൂറിലാ
വൺഡേ ടൂർ കഴിഞ്ഞു കഴിഞ്ഞോസം
ഏ ഏവടയ്ക്ക പോയി
ഞങ്ങള് ഇവിടെ അടുത്ത് തന്നെ ഒരു ആഹ് വെള്ള ചെറിയൊരു വെള്ളച്ചാട്ടം പോല്ത്തേക്കൊരു സംഭവണ്ട് ഒരു ഒന്നരക്കിലോ ഒരു ഒന്നര മണി ക്കൂറിയാത്ര വീട്ടീന്ന്.
ആഹ് ന നടക്കാ ള്ളെ ദൂ രൊള്ളോ?
ഒന്നര മണിക്കൂർ യാത്ര.
ആഹ് വണ്ടിക്കെനായി
ആഹ് വണ്ടിക്ക് ഞങ്ങള് ട്രാവലർ ബുക്കെയ്ത് ട്രാവലർ ബുക്കെയ്ത് ആഹ് ആഹ് ഫാമിലിയായി ട്ട് പത്തിരുപത്താറ് പേരുണ്ടായിരുന്നു. ആഹ് ന ങ്ങളെങ്ങെനെ
ഇപ്പം പിന്നെ സ് കൂൾ പൂട്ടയേനോട് കുട്ട്യേക്കൊക്കെ പോകാനോരു സൗ
ആഹ് സ്കൂള് സ്കൂള് പൂട്ടിയപ്പഴ്ത്തേക്കും പോയതാണ്.
ആഹ് സ്കൂള് തുറന്നാ പിന്നെ കുട്ടിയക്കൊക്കെ പോവാന് അതെ സ്കൂളില്ലാത്തെനോട് എല്ലാർക്കും ഒരുമിച്ച് പോകാ
പോവാൻ പറ്റുള്ളു. അപ്പൊ അങ്ങനെ പോയി ഞാൻ
അവിടെ എന്തൊക്കെയെള്ളേ ഞായറാഴ്ചയ ഒരു ദിവ വൺഡേല്ലേ എങ്ങനെ എങ്ങനെ ആഹ് രാവിലെ പോയിട്ട് രാത്രി വരിയേ
ആ രാത്രി എത്തി രാ ഏഴ്‌ മണിയാപ്പത്തേക്ക് എത്തിട്ടാ കാരണവിടെ നാലുമണി വരെ എട്ട് മണി മു മുതൽ നാല് മണിവരെ ഉള്ളൂ ഞങ്ങള് ചെന്നൊരു രണ്ട് രണ്ടരേക്കായപ്പോ മഴ തുടങ്ങി അപ്പൊ പിന്നെ ഞങ്ങള് പോന്ന്. പിന്നെ വേറെ ആന
പിന്നെ രാത്രി ഏഴ്‌ മണിയൊക്കെ കഴിഞ്ഞാ പി ന്നെ എല്ലായിടത്തും സന്ദർശനം ഒഴിവാ
ആ പിന്നെ ഒരു ഇവിടെ ആനേനെ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടെന്ന് കുറച്ച് ഒരു അരമണിക്കൂർ യാത്ര അവിടെ പോയി. കുറെ ആനകളെൊക്കെ കണ്ട്. പിന്നെ മാനുകള്, അങ്ങനെ പോയി ഉം പിള്ളേരെ കടിച്ചു പൊളി ച്ച്
ആ അയ്യോ ഇവലെ ആകുമ്പോള കുട്ടിയക്കെ ഒരു രസണേ. എല്ലാരുംപാട കൂടല്ലേ. ഉം പിന്നെ എങ്ങനെ ആ ഇവിടെ എങ്ങെ വെക്കേഷൻ ആയി ട്ട് എവിടേക്കും പോയിട്ടില്ല എല്ലാരും ഇങ്ങനെ പറയണ്ടേ പോവ പോവാ അങ്ങനെ തീരുമാനം എടുക്കണ്ട്. പക്ഷേട് ഒരുങ്ങിട്ടില്ല ഇനിയിപ്പ പെരുന്നാളിന്റെ പിറ്റേന്ന് പോവാന്നൊക്കെ പറയണ്ട്. അയിന് ഒരാള് ഒരാൾക്ക് സൗകര്യം ഉണ്ടാവുമ്പോ മറ്റാൾക്ക് സൗകര്യം ഉണ്ടാവൂല. അ
ഇത് ഞങ്ങള് ഞായറാഴ്ച നോക്കി പിടിച്ച് അതാകുമ്പത്തേക്കും ജോലിക്ക് പോണവർക്കൊ അവധിയാണ് അല്ല
അതെ
ആഹ് അല്ല നമുക്ക് പെരുന്നാളിനൊന്നും പോക്കൊന്നും നടക്കുവൊന്നൂല്ല ഇവിടെ
ആഹ് ആഹ് ഇവിടെ ഇപ്പൊ പെരുന്നാളിനെ പറയ്മ്പം നമ്മൾ വെലിയ പെരുന്നാളിന്റെ പിറ്റേന്ന് നമക്ക് ഒളഹിയത്തും കാര്യങ്ങളൊക്കെ വെര് പിന്നനോടെ അപ്പൊ എല്ലാർക്കും ഒന്നും പോവാൻ കഴിയില്ല ഉം ചെറിയൊരുന്നാളിന്റെ മാ പിരിയേല്ലേ വലിയൊരുന്നാളിനെ പിറ്റേന്നും അതിന്റെ രണ്ടീസം ക്കെണ്ടാവോള് ഈ തറക്
ആഹ്
അപ്പ ആണുങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിക്കാരം അപ്പൊ കുട്ടികൾ ഇങ്ങനെ പറയുണ്ട് സ്കൂൾ കൂട്ടിട്ട്ടുക്ക് പോയിട്ടില്ല പോവാ പോവാ അങ്ങനെ പറയിണ്ട് അപ്പം എല്ലാരുംങ്ങനെ തീരുമാന ടിയ്ണ്ട് നാത്തൂംമാരും അളിയംമാരും ഇങ്ങനെ പറയണ്ട് ഇനി വയനാട് പോവ അല്ലെങ്കിൽ കോഴിക്കോട് എവിടെേലും പോവ
ആ ഞങ്ങള് വയനാട് പോവാൻ വേണ്ടി പ്ലാൻ നടത്തിയതാണ് പക്ഷേ ഒത്തില്ല ഉം വണ്ടി റെഡി ആയില്ല ഉം
വന്നോണല്ലോ അപ്പൊ എല്ലാരും പങ്ങട്ടാണ് അപ്പ നല്ല പൈസയാണ്
ആ കാശ് ചെലവുണ് നമുക്ക് പിന്നെ യാത്ര യാ ഞങ്ങൾക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാൻ തന്നെ ഒരു ദിവസത്തിന്റെ പകുതിക്ക് മേലെ വേണം ആറേഴ് മണിക്കൂർ എന്തായാലും യാത്ര വരും ഇവിടുന്ന് ആ അപ്പ പിന്നെ നമുക്ക് യാത്രക്ക് തന്നെ രണ്ടു ദിവസം വേണ്ടിവരും പിന്നെ അവിടത്തെ സ്ഥലങ്ങള കാണാനു വേ അപ്പൊ അത് കാരണം ഞങ്ങള് ചെറിയൊരു അടുത്തേക്കുള്ള ഒരെണ്ണം പിടിച്ചു അതാകുമ്പോ യാത്ര ഒരു മൂന്ന് മണിക്കൂറി താഴെ സമയം കൊണ്ട് പോ പോക്കുവരവ് നടക്കും പിന്നെ ബാ ഈ സമയം നമുക്ക് അവിടെ കാഴ്ചകൾ കാണാം
ആഹ ആഹ്
അങ്ങനെയൊക്കെ
പിന്നെ ഇനിയിപ്പ പെരുന്നാൾക്ക് പോണുണ്ടാവൂല
ഇല്ല ഇല്ല പെരുന്നാളിനൊന്നും പോണില്ല
ഏ വരുന്നാ ഇല്ല സ്കൂള് പൂട്ടിട്ട് വീട്ട്ക്കൊന്നും പോയിട്ടില്ല
എന്താ
സ്കൂള് പൂട്ടി ഏയ് സ്വന്തം വി ന്നും പോണില്ല ഇവിടെ
പോയി പോയി ഞാൻ വീട്ടിലൊക്കെ പോയി വന്നു ആഹ് വീട്ടിലേക്കൊക്കെ പോയി അത് ഞാന് ഇവൾക്ക് പരീ രീക്ഷ നേരത്തെ കഴിഞ്ഞ് മാർച്ച് ഒമ്പതാം തീയ ആയപ്പോ തന്നെ പരീക്ഷ കഴിഞ്ഞ് അപ്പൊ ഞാന് പിന്നെ ചെറിയ പെരുന്നാൾ വരെ ഒരാഴ്ചയോളം വീട്ടിലുണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുടുംബത്തിൽ ഇച്ചിരി രണ്ട് മൂന്ന കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അ അങ്ങനെ ഒരു ഒന്ന് രണ്ടാഴ്ച പോയി നിന്നു ആ ഇനിയിപ്പ സ്കൂള് തു റക്കാനൊക്കെ ആയല്ല
ക്കാനായി ഇപ്പ പോവാനും ഒഴുവൂല്ലല്ലേ
ആ ഇനി ഒഴിവൂല പിന്നെ ഇവിടെ പരു രിവാടി വെക്കേഷനെ ആ കുറച്ച് പരിപാടികളും കാര്യ- ഞങ്ങളൊക്കെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാണ് അപ്പൊ പിന്നെ അതിന് അതിന്റെ പരിപാടി കുട്ടികള്
ആഹ
പിന്നെ വേ ഇവിടം ഒരു- മലർവാടിന്നും പറഞ്ഞിട്ട് കുട്ടികളുടെയൊക്കെ ഒരു ഇത്ണ്ട്
അംഗനവാടി കുട്ടികൾതാണോ
അല്ലല്ല മലർവാടിന്ന് പറഞ്ഞിട്ട് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഒരു ഇത് അപ്പൊ അവരുടെ ബാലോത്സവമെന്നും പറഞ്ഞട്ട് എല്ലാ വെക്കേഷനും വെ മത്സരങ്ങള് ജയിക്കുന്ന കുട്ടികൾക്ക് സമ്മാനം പങ്കെടു ജയിക്കണ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം അപ്പോ അതുണ്ട് കഴിഞ്ഞ കൊല്ലംണ്ടായിരുന്നു അപ്പം ഇ കൊല്ലം ദേ- ഈ ശനിയാഴ്ച ആ പരിപാടി ഞായറാഴ്ച റെസിഡൻസിന്റെ പരിപാടി അപ്പോ മോളുടെ ഡാൻസും കാര്യങ്ങ ഇണ്ട് അപ്പൊ അതിന്റെ തിരക്കും ഒക്കെ ആയിട്ട് ഇനിയിപ്പം എങ്ങും പോകാനൊന്നും സമയം ഇല്ല ഉം
പിന്നപ്പം പെരുന്നാൾ കഴിഞ്ഞാലും ഒഴിവില്ലല്ലോ
ഇല്ല ആ ഇവർക്ക് ഒരാഴ്ചയും കൂടി കഴി അത് തുറക്കുവുള്ളൂ
ആ അ ആഹ് ജൂണ് ചെല്പ്പമാണെങ്കി ജൂൺ അഞ്ചിന് ആ നിനക്ക് ആവൂലേ തുറക്കല് എങ്ങനെ
ഇല്ല എല്ലാടുത്തും ഒന്ന് ഒന്നാം തീയതിന്നാണ് കേട്ടത് ഇവർക്ക് പിന്നെ ഇവരടെ സ്കൂളില് എൽ കെ ജിക്കും യു കെ ജി ക്കും ആ സ്കൂള് സാധാരണ കുട്ടികൾക്ക് തുറന്ന ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ തുറക്കല് അപ്പൊ എട്ടാം തീയതി സ്കൂൾ വർക്കുള്ളൂ എന്നും പറഞ്ഞ് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട്
അ അ അ
ഉം അതുകൊണ്ട് ഒരാഴ്ചയും കൂടി കിട്ടും
ഒരാഴ്ചയും കൂടി നീളൂലേ ആ പിന്നെ ഇങ്ങിട്ട ഇപ്പ ഇനിയിപ്പം പെരുന്നാൾക്ക് വീട്ടു പോണ്ടോ
ആഹ് പോണം ഉച്ച കഴിഞ്ഞിട്ട്
ആഹ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലേ
ആഹ് കഴിച്ചിട്ട് പോണം
ആഹ് എന്താട്ട് പെരുന്നാക്ക് ഡ്രസ്സൊക്കെ എടുത്തോ
ഡ്രസ്സ് കൊച്ചിന് എടുത്ത് എം
ആഹ് എടുത്തില്ലല്ലേക്ക ഡ്രസിന് ഇല്ല ഇവിടെ ഇൻ കെടുത്തിട്ടില്ല രണ്ട് മക്കൾക്ക് എടുത്ത് ണ് ഇനിപ്പോ ഇടുന്ന് വൈകുന്നേരം ഇവിം എടുക്കണം എന്നൊക്കെ കരുതണുണ്ട് ഇപ്പനെ ഡ്രസ്സിനൊക്കെ എന്താ വില അല്ലേ
ആ ത്യം ഞാനിപ്പ കുറച്ചു നാളായിട്ട് പെരുന്നാളുടെ അന്ന് അങ്ങനെ ഇങ്ങോട്ടും പോവാത്തത് കാരണം വീട്ടിലിടാനൻ ഒരു ഡ്രസ്സ് എടുക്കും അത്രേ ഉള്ളൂ
അ
അല്ലാതെ പുറത്തേക്ക് കിട്
റത്ത് ഉം നല്ല പൈസയാണ് ഇപ്പ ഡ്രസിന് നല്ല പൈസയാണ് ഒരു വീട്ടിലെ കേഡ്രസിന ഒരു സംഖ്യണം
ആ അതെ അതെ കുട്ടികളടേനൊക്കെ എന്താാവല
ആ അതെ കുട്ടികളെനൊക്കെ നല്ല വിലയാണ് ആ പിന്നെ നമ്മള് ഇപ്പൊ നല്ല ഓഫർക്കണ്ട് ഓരോ കടേല് വിറ്റൊഴിക്കല് അങ്ങനെയൊക്കെ അതൊക്കെ ഞമ്മളാ തൊടക്കത്തില് പോണം
അപ്പഴേ നല്ലത് കിട്ടുള്ളു
അപ്പൊ നല്ല കിട്ടും ഇപ്പ കൊറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോ കൊറച്ചീസം കഴിഞ്ഞിട്ട് പോയാല് ആ ക്കെ നമ്മള് എല്ലാരും എല്ലാരും നോക്ക്യേൻ്റെ വേസ്റ്റ് ഒക്കെ കേക്കാരം അയില്
ആ ആ നല്ലതുണ്ടാവൂല പിന്നെ കിട്ടിയത്എട്ടുത്തിട്ട് വരണ്ടി വെരും
അതെ ഓഫറൊക്കെ ഇണ്ടാവലുണ്ട് പക്ഷെ നല്ല സാധനങ്ങൾ കിട്ടണങ്കില് പൈസ കൊടുത്തെന്നെ വാങ്ങണം
ആ
ആ പിന്നത്തെ സ്കൂൾ ക്കുളള ബുക്കും നോട്ടുക്കും അങ്ങനെക്കേ വാങ്യോ
ആ അവർക്ക് ടെക്സ്റ്റ് ബുക്ക് സ്കൂളീന്നെന്നെ തന്നു നോട്ട്ബുക്ക് ക്ലാസ് തുറക്കുമ്പോ അവിടെന്ന് തന്നെ കൊടുക്കും നമുക്ക് പൊറത്തുന്നൊന്നും മേടിക്കണ്ട ആ യൂണിഫോമ് ആ സ്കൂളിൽന്ന് കിട്ടും അവിടെ തന്നെ ഞാന് കഴിഞ്ഞ വർഷത്തെ ഒരു ക കഴിഞ്ഞ വർഷം രണ്ടു ജോടി തയ് പ്പിച്ച് പിന്നെ ഇത്തവണ ഞാൻ ഒരു ജോടി ത പ്പിക്കാൻ കൊടുത്തുള്ളൂ കാരണം ടുത്ത വർഷം യൂണിഫോം മാറാണ് ഒന്നാം ക്ലാസ്സ് മുതല് ഒന്ന് മുതല് നാല് വരെ വേറെ മോഡല് എൽ കെ ജി യു കെ ജിക്ക് ഫ്രോക്ക് മോഡലണ അപ്പ വെറുതെ രണ്ട് ജോടി തയ്പ്പിച്ചിട്ട് ഈ ഒരു
നമ്മളടിക്കാണോ
അത് നമ്മക്ക് പൊറത്ത് കൊടുക്കണങ്കി പൊറത്ത് കൊടുക്ക തുണി വാങ്ങി തുണി സ്കൂളിന്ന് വാങ്ങിക്ക ന്ന്ട്ട് പൊറത്ത് ത്ത് നമ്മക്ക് തയ്പ്പിക്കണെങ്കി അങ്ങനെ ചെയ്യാ അതല്ലെങ്കിൽ സ്കൂളിൽ തന്നെ അവര് തയ്പിച്ചുതരും അവിടെ ത ടൈലർ വന്നിട്ട് അളവെട്ത്ത് തയ്പിക്കും ഞാൻ സ്കൂളിന്നെന്ന ചെയ്യിപ്പിച്ചത് കാരണം നമ്മളെ ആ ഇവിട്ത്തെ തയ്യൽക്കാര് കൊടുത്ത കഴിഞ്ഞാ കിട്ടൂല ന്നെ കാരണം എല്ലാ ഇപ്പം സ്കൂ വെക്കേഷനായിക്കഴിഞ്ഞ എല്ലാടത്തും തെരക്കാണ് സ്കൂ പിന്നെ നമുക്ക് സമയത്തിന് കിട്ടിയില്ലെങ്കി ടെൻഷന സ്കൂളിലാകുമ്പോത്തേക്ക് അവര് കറക്ട് ടൈമിന് നമ്മക്ക് തന്നോളും
ആ ആ ആ സ്കൂളാകുമ്പോ പിന്ന ഓല് സ്കൂളൊർക്കാനാവുമ്പോതിന് ആ ആ ആ ഇവിടെക്കെ ഞങ്ങൾക്ക് വീട്ട്ക്ക് സീല തര്ലാണ് സ്കൂൾന്ന് അടിച്ച് കൊട്ക്കൊന്നുല്ല വീട്ട്ക്ക് ങ്ങട് ശീല തരാ നമ്മള് കടെ കൊട്ക്ക പിന്നെ ഞാന് ആ ഞാന് ന്റെ മക്കൾത് ഞാനെന്നെ തയ്ച്ച് കൊട്ക്കല
ആ തയ്ക്കാനറിയോ
ആ ഞാന് പിന്നെ ഞമ്മക്ക് പെൺകുട്ട്യെൾ താവുമ്പോ ഞമ്മക്ക് ആ ഞാന് പിന്നെ പെൺകുട്ട്യെളെ പെൺകുട്ട്യെൾത് ചുരിദാർ അങ്ങ ത്തൊക്ക ഞനെന്നെ തയ് ക്കും ഫ്രോക്ക് അങ്ങൻത്തൊക്കെ ഷർട്ട് ഞാൻ ന്റെ മക്കള് സ്കൂൾല് പോയിന്യന്ന് ഞാൻ തയ്ച്ചീനി ഓൽക്ക്ള്ള ഷർട്ട് ഞാനെന്നെ തയ് ച്ചൊട്ക്കലേനി ഇപ്പ പിന്നെ വല്യ കുട്ട്യെളായി ഇപ്പ നമ്മള് ഞം സ് ചെറീ മക്കളാവുമ്പോൽക്ക് വെല്ല്യ പ്രശ്നണ്ടാവൂല ഞ്‌പ്പം കൊർഞ്ഞ അടിയൊക്കെ തെറ്റ്യാലും
ആ
സ്റ്റിച്ച് കൊർച്ചൊക്കെ തെറ്റ്യാല് ഓൽക്കൊരു കൊയപ്പണ്ടാവൂല വല്യ മക്കളാവുതോറും ഓൽ ക്ക് സ്റ്റിച്ച് തെറ്റ്യാലൊന്നും ഓല് ഇടൂലല്ലോ അപ്പ ഞാന് ആ ഓല് പ്പൊരു ഒന്നാംക്ലാ ഒര് ര് ഒന്നാം ഒര് അഞ്ച് ആറ് വരേക്കെ സ്കൂളായ്ന്യന്ന് ഞാനെന്നെ തയ്ച്ചൊട്ക്കലേനി ഓൽക്ക്
ആ
ഇപ്പ പിന്നെ വല്യ മക്കളായി അപ്പൊ പിന്നെ ഞാൻ പ്പ പെങ്കുട്ട്യേളെ ചുരിദാറ് പിന്നെ നമ്മള് മാക്സിക്കെ നമ്മള് വാങ്ങി മേലെ അടിക്കണല്ലോ മാക്സി വാങ്ങിയാല്
ആ
ആ
ഉം
വെല്ല്യ തയ്യലൊന്നുല്ല ഞമ്മളെ വീട്ട്ത്തെ ചുരിദാര് പിന്നെപ്പ മേല കൂടെക്കെക്ക് എന്തെങ്കിലൊക്കെ എട്ത്ത്ന്നൊ ആരേലൊക്കെ തന്ന അതൊക്കെ തയ്ച്ചും
ആഹ്ആ ആഹ്ആ
ഹാഹാ
ഇതന്നാമ്പം അമ്മക്കാ പ്രശ്നെല്ല്യ.
ഉംഹ്
ആഹ്
ശെരിയെന്നാ ഞാൻ
ആഹ് പിന്നെന്താ പിന്നെ സുഖേല്യാ
ആ സുഖം തന്നെ ഞാൻ പിന്നെ വിളി
ആ ആക്കോട്ടെ ബോക് ആഹ ഉംഹ്